ഹലോ
ആഹ് പറയു എന്തൊക്കെ വിശേഷം ആഹ്
ഉം സുഖം അങ്ങനെ പോണ്.
ഉം
അവിടൊത്തോ
എന്താണ് സുഖാണ് സുഖായിട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു? ആഹ് ചോറെക്കെ കഴിച്ചു.
ഞാന് ചോറു തിന്നലൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാ വെറുതെ ഇരിക്കാ
ആഹ് ഈ ടൈമില് ചെറിയൊരു ഒഴിവുണ്ടാവൂല്ലേ ഉം ഇനിയിപ്പോ തെരക്കാവാനായല്ലോ മക്കള് വരാനായല്ലോ
മക്കള് വരാനായി ചെറിയ ആളിപ്പം എത്തും നാല് മണി ആവുമ്പ എത്തും
ആഹ് ആഹ്
എൽ കെ ജി യി ലാണ് മുഹമ്മദ് ആഹ് ന്നിട്ട് നേരത്തെ വിടുവല്ലോ നാലാള്ണ്ട്
ആഹ്
വല്യ ആള് പത്താം ക്ലാസ്സിലാണ് താഴെയുള്ള ആള് ഏഴിലാണ് അയിന്റെ താഴെയുള്ള ആള് മൂന്നിലാണ്. നാലില് ഇപ്പം ഇവന് കെ ജി ക്ക് ഇപ്രാവശ്യം ചേർത്തു.
ആഹ് ആഹ് ഇവിടെ രണ്ടാളാണ്. വല്യാള് മൂന്നില് ചെറിയാള് യു കെ ജി
ആഹ് ആഹ് എന്താ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയോ?
ഇല്ല ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ബീഫ്ണ്ട്
ആഹ്
ചോറ് സാധാരണ ചോറന്നെ
ആഹ് അത് ശെരി ഇനി മക്കള് വരുമ്പൊളോ ചോറ് പറ്റുവോ?
ക്കള് വരുമ്പോ ഏയ് ചോറൊന്നും കയിക്കൂല അവർക്ക് ചായേം കടിം വേണം ബിസ്കറ്റോ കേക്കോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഇപ്പം ഇനി എന്തുവാ ഉണ്ട ക്കുന്നില്ല കേക്ക് ഇണ്ട് കേക്കൊക്കെ കേട് വന്ന് പോവും ഇണ്ടാക്കി കഴിഞ്ഞാ പിന്നെ ഈ മഴക്കാലം കൂടി ആവുമ്പളേ
അതെ ഉം
കൊറച്ച് വാങ്ങിച്ച് ഉം ആഹ പൂപ്പല് വെരും പെട്ടന്ന്
ഉം അവിടെ മഴണ്ടോ
ആഹ ഇന്ന് മഴള്ള ദിവസാണ് പക്ഷെ ഇപ്പ പെയ്യുന്നില്ല അങ്ങനെ മൂടീട്ട് നിക്ക്ണ്ട്
ഇവിടെം അങ്ങനെ തന്നെ
ഉം
രാവിലെ ചെറുതായിട്ടൊക്കെ ഇണ്ടായിനു ഇപ്പം മൂടിങ്ങ് നിക്കാണ് എപ്പം പെയ്യുംന്ന് വിചാരിച്ച്
ആഹ് അതെ
ഉം
പിന്നെന്തൊക്കെ ഇല്ലല്ല ഞങ്ങള് ഒറ്റക്കാണ്
ഏഹ് അത്ശരി അടുത്തടുത്ത് വീടാളൊക്കെ ഇണ്ടോ
ആഹ് വീടാളുണ്ട് ഇഷ്ടംപോലെ വീടാള്ണ്ട്
ആഹ് അടുത്തെന്നെ
ആഹ് അടുത്തെന്നെ
ഉം അയൽവാസ്യാളൊക്കെ ഉഷാറാ
ആഹ് ഉഷാറ ഇന്റെ തൊട്ട അയൽവാസി ഇന്റൊരേജന്നേണ് ഞങ്ങള് നല്ല ഫ്രഡ്ലിയാ ബെസ്റ്റീസാണ് എല്ലാത്തിനും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതാണ് ഉഷാറായിട്ട് പോവുന്നു അതെ ഉം ഇന്റെ ഒരു വൈബിള്ള ആളെന്നെ ആണ്
ഏഹ് പൊറത്തൊക്കെ പോവലില്ല്യേ
ആഹ് പോവല്ണ്ട് ഞാനും ഓളും കൂടി പോവല്ണ്ട് കുട്ട്യാള് ഉം ആഹ് കുട്ട്യാളൊക്കെ ആയിട്ട് പിന്നെ വേറൊരു ഫ്രണ്ടും കൂടിണ്ട് ഞങ്ങളെ അയല് അയൽബകത്തെ ഭർത്താവിന്റെ ഫ്രണ്ടിന്റെ വൈഫ് ഇവരൊക്കെ അങ്ങനെ തന്നെ ഇവര് ഞങ്ങൾ മൂന്നാളും അങ്ങന് തന്നെ
ആഹ് അങ്ങനെ പോവുലേ
ഉം ഉം കുട്ട്യാളെ കൊണ്ട് പാർക്കിലൊക്കെ പോവാറുണ്ട്
ആഹ് അല്ലെ ലേഡീസൊറ്റക്ക് പോവ്മ്പൊ വേറെ രസാണ് ഓരെ കൂടെ ഇണ്ടാമ്പോ ഒന്നിനും സമ്മയിക്കൂലല്ലോ പോകും പക്ഷെ എല്ലാ കാര്യങ്ങളും നടക്കൂല
അപ്പ ആഹ് അതൊരു വേറെ വൈബെന്നെ ആണ് രസാണത് ഉം അപ്പോഴാണ് നമ്മള് എല്ലാ മറന്ന് ചിരിക്കും പറയൊക്കെ ചെയ്യ
ആഹ് അതെ
ഉം
ഇവിടെ ഞങ്ങള് ചായുടിക്കാൻ പോകും അത്പോലെ എന്തെങ്കിലുക്കെ പരിപാടി ഒക്കെ നമ്മള് ഒരു വീട്ടിൽ വെച്ചിട്ടൊക്കെ ഇണ്ടാക്കും അങ്ങനെ ഒക്കെ ആഹ നമ്മള് കത്ത്പ്പാട്ട് വന്നേന്റെഷം ഞങ്ങള് ഫ്രൂട്സോണ്ട് അതൊക്കെ ഇണ്ടാക്കി
ആഹ് ഞങ്ങളുണ്ടാക്കിയത് അതെല്ലാരും ഒരു വിധ വിധം ആൾക്കാരൊക്കെ അത് ഇണ്ടാക്കിയിട്ടുണ്ട്ല്ലേ രസംണ്ടായിരുന്നു സംഭവട്ടോ
സംഭവം രസായി
എല്ലാരും ഒരുരോ അവനായ രോ വീട്ടീന്ന് രോര് ഒരു തരം ഫ്രൂട്ട്സ് രണ്ടു തരം ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടയിട്ട് നമ്മള് കട്ടയ്ത എല്ലാരും കൂടെ ആ രസം പീടിയൊക്കെ അതേന്നല്ലോ ആഹ് അയിന്ന്നെല്ല കാര്യയിട്ട് ഉണ്ടാക്കിയത്
ആഹ് അതന്നെ സ്റ്റാറ്റസ് ഇടാനേ
അതന്നെ നമ്മളും അങ്ങൻതന്നെ അതൊക്കെ ഒരു രസായിന്ന് പിന്നെ എപ്പഴും പറയാ ങ്ങള് ലോങ്ങ് ടൂർ പോണന്ന് പക്ഷെ പുതിയപ്പള്ളേർക്കൊന്നും വലിയ ഇഷ്ട അത്തല്ല ഇങ്ങളോറ്റക്ക് ലോങ്ങ്‌ ടൂർ ഇടാൻ പറ്റൂലറി
പേടിയണ നൽക്കലേ
ആഹ്
ഉം ഉം ഇനിക്കല്ലെങ്കിലും ഈ ലോങ് ട്രിപ്പിനോട് വലിയൊരു താല്പര്യല്ല വണ്ടെ ട്രിപ്പിനോടുള്ളൂ ഇഷ്ട്ടം എന്തോ ഭയങ്കരയിട്ട റ്റ് ക്ഷീണിക്കണേ കതിയിടണേ ബുദ്ധിമുട്ടാന്ന് തോന്നിപ്പോ എനിക്ക് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിട്ടുള്ളത്
ഏഹ് അത് ശരി ഇനിക്കിഷ്ടാ എന്നാല് ലോങ്ങൊക്കെ പോയാ എനക്ക് ഇഷ്ടാ പോയാ മതി ഇവിടുന്ന് എവിടക്കെങ്കിലൊക്കെ
ആഹ് ആഹ് എനിക്ക് വൈകുന്നേരം വരുന്ന ഒരു ടൂറ് പോകാന് വൺ ഡേ ടൂറിനെ ഉള്ളൂ താല്പര്യം
ഏഹ് അ യ്ശരി ഇവിടെ മക്കൾക്കൊക്കെ പോയി വരാൻ പാടില്ലന്ന് പറേം
ആഹ് ആഹ് മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് ട്ടോ ഓൽക്കൊക്കെ പിന്നെ സ്റ്റേ ചെയ്യുന്ന
അതന്നെ ഞങ്ങള് വെക്കേഷനില് എല്ലാരും കൂടെ പോയി ഒന്ന് ഹസ്ബന്ഡന്റെ ഫ്രണ്ട്സും വൈഫും
ഹലോ ഹലോ ഹലോ
അവരും കുട്ടികട്ട അവ ഓരോ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂ ഹലോ
ഹലോ ക്ലിയർ ഇല്ലല്ലോ
റൈഞ്ച് പോയോ
ആഹ് എന്തോ സംഭവിക്കണ്ട് ഇടക്കടക്ക്
ആഹ് എടക്ക് കട്ട
ഉം
ആണ്ടോ തോന്നിണ്ട്
ആഹ്
അങ്ങനെയാണ്
പിന്നെ ആ ട്രിപ്പിന്റെ ആൾക്കാരാണപ്പൊ ആഹ കൊഴപ്പില്ലാതൊക്കെ ഇണ്ടാക്കും. ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. പരീക്ഷണങ്ങളാണ്. ഹഹ ഹലോ
അതെ ടേപ്പ്
ഹലോ
ഹലോ
ആ പറയു
റേഞ്ചിന്റെ പ്രശ്നം അവിടുത്തെ പ്രശ്നം അവിടുത്തെ പ്രശ്ന ആണ അല്ലേ?
അറിയില്ല ഇവിടെ അങ്ങനെരു പ്രശ്നുണ്ടവണം.
അതാണ് അവങ്ങി എന്താ അറിയില്ല കേക്കയ കേക്കുകളൊക്കെ ഉണ്ടാക്കേ?
കേക്ക് അപ്പൊ മോന്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കി. മെയിലായിരുന്നു ഇല്ലല്ല ഇ അടുത്ത ആവശ്യത്തിന് മക്കൾ പറഞ്ഞിട്ട്. മ അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി മാത്രം അതൊരു കുതിക്ക് വേണ്ടി ഉണ്ടാക്കും
ആ
എല്ലാം അങ്ങനെ തന്നെ മക്കള് പറയുമ്പോ അവരുടെ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ ഉണ്ടാക്കുണു.
അവരുടെ സന്തോഷാണല്ലോ നമ്മളീം സന്തോഷം
അത തന്നെ അവര് ഇഷ്ടപ്പെടുന്ന എന്തേലും ഉണ്ടാക്കി കൊടുക്കണല്ല ചെല സമയം നമുക്ക്ന്നെ മടിയവാണ് എന്താ പഞ്ഞാലും വയ്ക്കൂ ചെലപ്പോൊ രു മടി ആ
മ്മമ്മാ ന്റെ ഉണ്ടാവും.
ത സമയമേഒരു ഇതാണ്. അവര് പിനെ സ്കൂൾ ബസിനാണോ
ആഹ് അതെ വണ്ടിണ്ട്
ആ ആ
ആഹ് ഒരു സ്കൂളിലാണ് രണ്ട് ട്രി പ്പണ്ട് ഒരാള് നേരത്തെ വരും. നല് നാലര നേ ഉം ആ നേരത്തെേ വിടും.
ആഹ ആ അഹ് ശരി പഠിക്ക്ണ്ടൊ എന്തേലും?
ആ ഞാൻ പഠിക്കണ്ട് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യ്ണ്ട്.
ആഹ് ശരി
ഉം ഇങ്ങളോ?
ഞാനൊന്നും ചെയ്യ്ണില്ല കമ്പ്യൂട്ടറിനോട് എനിക്ക് ഭയങ്കര താല്പര്യാണ്.
ആഹ് എനിക്ക് അതെ അതോണ്ടെ ന്നെ. അതോണ്ടന്നെ ഞാൻ അതനെ തെരഞ്ഞെടുത്തത്. ആഹ് ആ അതെ അതെ ഞാൻ അങ്ങനെരു കോഴ്സ് ന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് പഞ്ചായത്തിന്റെ കീഴിലാണ് ചെറിയൊരു ഫീസ്ണ്ട്. എക്സാം ഫീ എന്ന് പറഞ്ഞിട്ട് ആ പരീക്ഷന്റെ ഫീ മാത്രം കൊട്
ല്ല പഞ്ചായത്തിന്റെ കീഴിൽ കിട്ടും പഠിപ്പിക്ക്ണ്ടോ അവിടെൊക്കെ?
ഹാ
ഇവിടെൊന്നും അങ്ങനെയൊന്നും ഇല്ല.
ഇണ്ടാവും പഞ്ചായത്തിന്റെ ഗ്രൂപ്പുകളില് ണ്ടോ നിങ്ങള്. അതിലാണ് ഇങ്ങൻ തമെസേജുകള് വെരാ പഞ്ചായത്തിന്റെ ഗ്രൂപ്പുകളില്ണ്ടാവും. എല്ലാ പഞ്ചായത്തിലും അങ്ങനെണ്ടാവാറ്ണ്ട്.
ആഹ് അയ്ശെരി എപ്പോഴും ചേരാൻ പറ്റൊ
ആഹ് ഇപ്പം ഞങ്ങള് ഞാനിപ്പോ പോണ ഇൻസ്റ്റ്യൂഷൻലൊക്കെ ചേരാൻ പറ്റുംന്ന് പറയുന്ന്ണ്ട്. എപ്പോഴും ചേരാ ഇപ്പോഴും ചേരാ ന്നൊക്കെ പറയുന്ന്ണ്ട്.
ആഹ് അയ്ശെരി, ന്നാ ങ്ങനെയൊന്നും
അങ്ങനെ
പിന്നെ കമ്പ്യൂട്ടർനെ കുറിച്ച് ഞാൻ ചോയിച്ചപ്പോ പത്ത് രൂപക്ക് ചേരാൻ വേണംന്നർഞ്ഞു അപ്പൊ പിന്നെ കൊർച്ച് കഴിയട്ടെ വിയാര്ച്ചു. പൈസന്റെ ബുദ്ധിമുട്ടൊണ്ട് അവടെ വെച്ചു.
ആഹ്, അതന്നെ ഞാനും അത് വിചാരിച്ചിട്ട്ങ്ങനെ മിണ്ടാതിരി കേയ്രുന്നു, അപ്പളാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്. ചെലെ ടൈമിലൊന്നും ഏഹ് ചെലെ ഇൻസ് ട്യൂഷൻലൊന്നും തീരെ പൈസ വാണ്ടി വരാറില്ല. ഒറ്റ രൂപ പോലും ഫീയില്ലാ നമുക്ക് എന്താ ഏഹ് വണ്ടി ചാർജ് മാത്രം കൊട്ത്താ മതിയാവും. ആ ഒരു ചെലവൊള്ളു അമ്മക്ക് വെരാന്ന് പറയാ അങ്ങനെള്ള ഇൻസ്റ്റ്യൂഷൻസിലും വെരാറ്ണ്ട് അങ്ങൻത്തെ ഫോസുകളും വെരാറ്ണ്ട്. പഞ്ചായത്തിന്റെ കീഴില്
ഉം, ഉം
പക്ഷെ ഓല് പിന്നെ ഓഹ് ഓലേ ഓഹ് ലേ എന്ത കോസിലേക്ക് ചേരാൻ വാണ്ടീട്ട് റെക്കമെൻ്റെയ്യാറ്ണ്ട്. അതാണ് ഓലെ ലക്ഷ്യം തോന്ന്ണ്ട്. ഇങ്ങെനെ പഞ്ചായത്തിന് കൊടുക്കുമ്പോ ആഹ് പക്ഷെ ഇന്നോടും പറഞ്ഞു ഞാനായിട്ടില്ല ഞാനു ഓഹ്, ഈയൊരു പൈസേന്റെ ബുദ്ധിമുട്ടൊണ്ടാണ് പൈസന്റൊരു ഓഫറുകൊണ്ട് ആഹ് ഓഫർ കൊണ്ടാണ് അവെടെ പോയി ചേർന്ന്ട്ട്ള്ളത്. പൈസ കൊടുത്ത് ചേ രാനാണെങ്കി നമുക്ക് നമ്മുടെ അടുത്തന്നെ വേറെ സ്ഥാപനങ്ങള്ണ്ട്. ഇത് കൊറെച്ച് ദൂരാണ്.
പിന്നെ എന്താ ന്നാ ശെരി ഓക്കെ പിന്നെ വിളിക്കാട്ടോ.